ഹലോ നല്ല വിശേഷം എന്താ അവ്ട്ത്തെ വിശേഷം
നല്ല വിശേഷം തന്നെ ഇന്ന് മഴ ഇണ്ടോ
മഴയേ ഒള്ളൂ ഫുള്ള് മഴയാണ്
മഴെന്റെ ശബ്ദാണോ ആ കേക്ക്ന്നത്
ഇല്ലൊടെ കേൾക്ക്ണ്ട് എന്തോരു ശബ്ദം അതാ ഞാൻ ചോയ്ച്ചത് മഴ ഇണ്ടോന്ന്
മഴ ന്നാൺപൊറത്ത് ക്ക് എറങ്ങാവിധത്തില്ള്ള മഴയാണ്
ഏ ഇവടപ്പ രാവില മഴ പെയ്ത് ഇപ്പം കൊറച്ച് വെയ്ൽ ഇണ്ട് മ് ന്ന്ട്ട് ഭക്ഷണക്കെ തയ്യാറായിക്കി കഴിഞ്ഞോ
സ്വന്തം വീട്ടിലാണപ്പ ഇങ്ങനെ ഫ്രീ യായി റ്റ് കെട്ക്കാണ്
ആഹ് സുഖാണല്ലോലേ
ഇ ഹ് ഇവട്ത്ത സുഖം ഇവടല്ലേ ഇണ്ടാവൊള്ളു
ആഹ് പ്രത്യേകിച്ച് മയൊക്കെ പെയ്യ്ണ സമയത്ത് രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാരിക്കും പോണില്ലേ ആസമയത്ത് നമ്മളെ വീട്ട്ലൊന്ന് പോയി നിന്നാന്ന് ങ്ങനെ വിചാരിക്കും ഞാ പിന്നെ കൊറച്ച് ദിവസആയിട്ടൊള്ളു അവടെന്ന് വന്ന്ട്ട് മാസത്തോളം അവടെ നിന്ന് അത്കൊണ്ട് ഇനിപ്പം ഇപ്ലഒന്നും പോകാന്ള്ള ഇതില്ല
ചാൻസില്ലല്ലേ
ച്ചാൻസില്ല മ് ന്ന്ട്ട് ചായ കുടിച്ചില്ല
ഇല്ല ഒര് ആർമാസായി കുടി ട്ടിണ്ട് ഓളെ ഒറക്കാ വേണ്ടിട്ട് ഇണ്ട് കേറിയപ്പഴേ ആരെങ്കിലൊക്കെ ഫ്രീ ഇണ്ടെങ്കിൽ വിളിക്കാന്ന് വിചാരിച്ച്
ആഹ് അങ്ങനെ പിന്നെ മ് എന്താ ചായക്ക് കടിഅറിയോ
ആഹ് പത്തിരിയ
ഉം പത്തിരി കറി എന്താണ്
കറി കോഴി ഇന്ന് വെള്ളിയാഴ്ച്ചല്ലേ
ആഹ് ഇന്ന് വെള്ളിയാഴ്ച്ചേണ് ലേ ആഹ് ഇവടെ മീനാണ് എല്ലാ വെള്ളിയാഴ്ച്ചിം കോഴി ഇണ്ടാവല്ണ്ട് പിന്നെ അധികം ചല സമിത്ത് ഞാറായ്ച്ചേണ് കൂടുതൽ ഞങ്ങളെ എല്ലാരും ലീവ് ഇണ്ടാവ ഞാറാഴ്ച്ചേ ണല്ലോ അങ്ങനെ ഞായറാ
ആഹ് അപ്പഅന്ന് വാങ്ങിക്കൊള്ളുലേ
ആഹ് അന്ന് വാകി വാങ്ങി കൊള്ളൂ ഇനിപ്പ എന്നാണാവോ വീട്ട് പോണത്
ഹസ്ബന്റിന്റെ വീട്ട്ക്കൊ ഞാൻ കൈക്ക് ചെർതായിട്ട് പണി കിട്ടിട്ട് വന്നതാ അപ്പൊ പിന്നെ ഇഞ് അതൊന്ന് ക്ലിയറായിറ്റേ പോ
ആഹ് എന്ത് പറ്റി കൈക്ക്
അവ്ട്ന്ന് എന്തോ വെയ്റ്റ്ള്ളത് പൊക്കിപ്പഴേ കയ്യിന്റെ മടബ്ന്റെ അവടെ എന്തോ എല്ലിന് പ്രശ്നണ്ട് ന്ന് പറഞ്ഞു ബാൻഡേജ് ഉം ബാൻഡേജ് ഇട്ട് കട്ക്ക
റ്റ് പറഞ്ഞീന്നോ കൈക്ക്
ആഹ് അതെ
ആഹ് എത്ര ദിവസ്സാ പറഞ്ഞത്
രണ്ടാഴ്ച്ച പറഞ്ട്ട്ണ്ട്
ആഹ് അപ്പ ഇഞ്പ്പൊ കുട്ടീ നൊക്കേ അമ് ഇമ്മണ്ടാവുമ്പോ പിന്നെ പ്രശ്നല്ലല്ലോ ഇമ്മ നോക്കികോളയ്ക്കാര ലേ
ച്ചോളായി പക്ഷെ ഒരു കൊറവില്ല നമ്മൾ ചെറുതിനെ ഇങ്ങനെ എടുക്കല്ലേ
ആഹ് അതാണ് കുട്ടിയാണെങ്കിലോ കരയോ എല്ലാര അടുത്തുക്കും പോവോ കുട്ടി
ആഹ്‌ വല്ല്യ കൊഴപ്പല്ല്യ അറിയുന്നവരട്ത്ത് ഇങ്ങനെ പോവും പിന്നെ പരിചയം ഇല്ലാത്തോരേ കാണുബാഴാ കരയാ
ആഹ് ചെില കുട്ടികൾ ആരും എടുത്തക്ക പോകൂല അതാണ് അങ്ങനത്തെ കുൂട്ടികളാാവുമ്പോ ഭയങ്കര പ്രയാസമാണ് നമ്മുക്ക് ഒരാളടു ഇതൊക്കെ പോകാതാവുമ്പോളേ ഇ ഒരു കുട്ടിയന്നെ ഉള്ളൂ
ആഹ് അതെ
ആഹ് ആഹ് എത്ര ആയി കുട്ടിക്ക്
ആറോ മാസായ്
ആറുമാസല്ലേ ഓ ആറുമാസയിട്ടുള്ളൂല്ലേ ഉം എന്നിട്ട് ഉമ്മാന്റെ പണിയൊക്കെ കഴിഞ്ഞേക്കാരം
ആഹ്
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് മഴ മഴ
അച്ച
ആഹ് ഞാന് ഈ ചായ കുടിച്ച് ഇവിടെ പത്തിരി ഇതേപോലെ തന്നെ മുട്ടക്കറി ആയിരുന്നു അപ്പൊ ചായൊക്കെ കുടിച്ചിട്ടും പണിയൊക്കെ ഒരു വിധം അങ്ങനെ കഴിച്ചെങ്കി നേരത്തെ കഴിക്കണം പണി അതങ്ങനെ ഇങ്ങട്ട് പിന്നെ അങ്ങനെ കയ്ക്കൽ ഉണ്ടാവില്ലല്ലേ ചെറിയ കുട്ടി ഉണ്ടായത്ണ്ട് നേരത്തെ കഴിക്കാനൊന്നും
ആഹ് അതെ
ആഹ് അതാണ് ഉം എങ്ങനെയപ്പൊ എപ്പ എത്ര മണിക്ക അവിടെ പണിയക്കെ കഴിയപ്പള
എപ്പ പണിയൊക്കെ ഇപ്പൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ മാക്സിമം ആവുമ്പോഴേക്കെ പണിയ ചെയ്യും ഇപ്പൊ പിന്നെ എല്ല ഗ്യാസ് മുലല്ലേ പണ്ടത്തെ പോലെ അടുപ്പം അങ്ങനെ ഇല്ലല്ലോ
ഇല്ല പക്ഷെപ്പ അതികം ആൾക്കാര് അടുപ്പ്ണ്ടാക്കുന്നുണ്ട് വിറകടുപ്പ
ആഹ് അടുപ്പുണ്ട് പക്ഷേ ഫുഡ് മാത്രമായി്മ ഉണ്ടാക്കുള്ളൂ ബാക്കി
ആഹ് ആഹ് ആഹ് ഞങ്ങള ഇവിടെ എല്ലതും അടുപ്പത്ത തട്ട് വെക്കള് ഞങ്ങള് ഞങ്ങള് ഗ്യാസ്റൂമില് ചായ അരാ പിന്നെ രാവിലക്കത്ത ചായക്ക് പത്തിരിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളപ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ ഉമാകപ്പോോ അല്ലാത്തതൊക്കെ അടുപ്പത്തെ വയ്ക്കല്ലേ കാരണം നമ്മള ഇവിടെ നമ്മുക്ക് കുറച്ച് വിറകൊക്കെ ഉണ്ട് അതുകൊണ്ട് കൊഴപ്പില്ല വെറകുണ്ടാവുന്ന സമയത്ത് അടുപ്പത്ത് വെക്കണത് ഏറ്റവും നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് ആകോ നമ്മള ഓരോന്നോഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാ അത് ഇങ്ങനെ വെക്കാന അങ്ങനെയണല്ല
പിന്നെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും കത്തിക്കാനുള്ള ആഹ് ഒരു ഇതാവരുത് അതാവുമ്പോഴാണ് നമുക്ക് ചെടപ്പാവ
ആഹ് അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തിക്ക ന്നാല് ഇല്ല കണലായി കഴിഞ്ഞാ പിന്നെ അതിലന്നെണ്ടാവും നല്ലോണ്ണം തെ തെ
അതാ ഞാൻ പറയുന്ന പിന്നെ ഇങ്ങനെ കൊറെ ടൈം എടുത്ത് എടുക്കുമ്പോ തീ ഇങ്ങനെ ക കത്തി വരാൻ ഭയങ്കര പ്രയാസല്ലെ
പ്രയാസാണ് പ്രത്യേകിച്ച് മഴക്കായി കഴിഞ്ഞാല് ഇന്റെ ഇന്റെ അവടെ വീട്ട പിന്നീം എന്താണ് ഇതേപോലെ തന്നെ അടുപ്പ് പൊറത്തായിരുന്നു ഉണ്ടായിരുന്ന അതേപോലെ തന്നെ അകത്തുണ്ടായിരുന്നു അടുപ്പ് അത് പൊളിച്ച് ആഹ് പൊൾച്ചേന്റെ ശേഷം പൊർത്താണ് തയ്ക്കിണിപ്പും അവരങ്ങനെ ചോറ് മാത്രം അടുപ്പത്ത് വെക്കൊള്ളു ബാക്കിയൊക്കെ കറികള ക്കെ ഗ്യാസ്മല വെക്കല് ഉപ്പേരി ആയാലും ചായയൊക്കായാലും ഗ്യാസ്മ്മലാ വെ
പക്ഷെ ടേസ്റ്റ് അടുപ്പില്ണ്ടാക്കുന്നതാണ്
ആഹ് ആഹ് ഇപ്പൊ ഗ്യാസിന് ഭയങ്കര ക്ഷാമായ സമയത്ത് ഇപ്പം അടുപ്പ് ഇങ്ങട്ട് ഉള്ളില് പിന്നെ അത് ഒന്നാകെ പൊളി ഷ് ഒന്നാഗതാക്കി നന്നാക്കി ഒക്കെപ്പൊ റെഡിയാക്കിത് ഇപ്പോക്കെ അടുപ്പത്താണ് വെക്കല്
ഇന്ക്ക്ന്നാ ഏ തോന്നണത് ഗ്യാസിനം കാട്ടിലും കൂടുതല് നല്ലത് അടുപ്പത്താണെന്നാണെ
ആ അടുപ്പത്ത് പെട്ടന്നാവും ടേസ്റ്റും ണ്ടാവും
ഓ ഉണ്ടാവും ഈ ഉം ഉം എറച്ചിന്റെ കറിക്കെ വെക്കാണെങ്കിൽ നമ്മള് കുക്കർല് വെക്ക്ണിനെക്കാട്ടിലും നല്ലത് ചട്ടീല് വെക്കുമ്പോ അതിന്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും യ എർ ച്ചി വരട്ടിയതൊക്കാവാം ച ച തീയിലൊക്കെ വെക്കുമ്പോ അതാ കണലിലിങ്ങനെ നിന്ന് വേകുമ്പൊ നല്ല ടേസ്റ്റ് ആണല്ലോ അതൊ യ ഉം പിന്ന ആഹ് ഒക്കതക്ക്ണ് പോവാനായി കെടക്കുമ്പോയ് പത്ത് മണി പത്തര ആവും ആവാ പക്ഷേ പത്തേകാലൊ ക്കാവും ബസ് വര്ണെങ്കില് അങ്ങനെ പത്തരെക്കാണ് അവർക്ക് സ്കൂള് തൊടങ്ങ
എത്ര കുട്ട്യാളാ
ഇൻക്ക് രണ്ടാള്
അതെയൊ എത്രാം സ്റ്റാൻഡേഡിലാ
അവര് പഠിക്കുന്നത് ഇതേപോലതന്നെ ഒരാള് മൂന്നാം ക്ലാസ്സിലും ഒരാള് തക്ക്ണ് രണ്ടാം ക്ലാസ്സിലു ആണ് പഠിക്കുന്നത് എങ്ങെ ആ പിന്നെ ഇങ്ങക്ക് പിന്നെ ആറുമാസായ കുട്ടീനല്ലേള്ളൂ
ആ അതെ
അ ആ പിന്നെ വേറെ എന്തൊക്കെ മയത്തെങ്ങട്ടെങ്കിലുക്കെ യാത്ര പോവാനൊക്കെ ഇഷ്ടായിരുന്നോ എങ്ങട്ടെങ്കിലുക്കെ പോവലുണ്ടായിരുന്നോ
ഇല്ലടോ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ്ത്തീ തന്നെ വിശേഷംണ്ടായി പിന്നെ ഡെലിവറി വറിയായി അതായിട്ട് എടുക്കും പോയിട്ടില്ല
ഇല്ലലെ എങ്ങട്ടും പോയിട്ടില്ലലെ
ഇഞ്ഞിപ്പോ ചെറുതൊന്ന് വലുതാവട്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് നിക്കാ ഇപ്പൊ മഴക്കാലം കൂടിയല്ലേ
എങ്ങനെ പോവാൻ ഇഷ്ടള്ള ആളാണോ
പോവാന് ഇഷ്ടക്കെ തന്നെണ് അത് പിന്നെ നമ്മളെ ഗേൾസിന് പറഞ്ഞിട്ടുള്ളതാണല്ലോ
ആഹ് പെൺകു കുട്ടികൾക്ക് അങ്ങനെണല്ലോ പോവാനും ഭയങ്കര ഇഷ്ടുള്ളാണല്ലോ പ്രത്യേകിച്ച് മയത്ത് ര് നിക്ക് ഭയങ്കര ഇഷ്ട മയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടാണ്ട് യാത്ര പോണതും ഞങ്ങളിതേപോലെ കഴിഞ്ഞ മയത്ത് നമ്മള് കഴിഞ്ഞ നല്ലൊരു മഴ പെയ്തീനിയല്ലോ ആ സമയങ്ങളിൽ ഇതേപോലെ തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടാണ്ട് എന്തെയ്ത്ണ് പുറത്തോട്ടൊക്കെ പോയിന് ആ ഫോട്ടോക്കെ എടുത്ത് നല്ല രസായിരുന്നു അത്
പിന്നെ അതേ വൈബിനുള്ള ആളെ കിട്ടണോടോ
നമ്മക്ക് നമ്മക്ക് പറ്റിയ ആളെ കിട്ടിയാ നമ്മളടിച്ച് പൊളിക്കും അതാണ്
ആ അതാണ് നമ്മളത് ഇന്ന് പോവാന്ന് ചോദിച്ചാ ആ നാളെ നാളെ ചോദിച്ചാ പറിയും ഇഞ്ഞീ രണ്ടി സം കഴിയട്ടെ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ
ആ അങ്ങനെ താല്പ ല്ലതാളാവുമ്പോ പിന്നെ ഏ ഭയങ്കര ഇതാണ് ഉം ഏ ഒരുവിധ ആൾക്കാരക്കെ തേപോൽതന്നെ മയത്ത് തേപോൽതന്നെ ഞങ്ങള് തേപലെതന്നെ പാടത്തക്ക് പോയി അവിടെ ആ പാടത്ത് ഒരുവിധ ആൾക്കാരൊക്കെ വന്ന്ണ് ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ട്ടും വീഡീയോടുക്കാനായിട്ടും നല്ല രസാണ് റോഡിന്റെ അപ്പുറത്തെ സൈഡിലും ഇപൊറത്തെ സൈഡിലും പാടാണ് ഭയങ്കര നല്ല രസങ്ങട്ട് പാടത്തിന്റെ ഇതിലൂടെ വരമ്പുണ്ടാവൂലേ
ആ ആ ഈ വീഡിയോസിലൊക്കെങ്ങനെ കാണുമ്പോതന്നെ നല്ല ഭംഗിയണല്ലോ
ണല്ലോ അതേപോലെങ്ങട്ട് കൊറേ പെൺകുട്ട്യാളൊക്കെ വന്ന്ണ് തേപോലെതന്നെ വീഡിയോട്ക്കാനൊക്കെ ഞങ്ങള്ങ്ങനെ ഫോട്ടോടുക്കുന്നത് കണ്ടാണ്ട് അവര് ഞങ്ങളോട് ചോദിച്ചു നിങ്ങള് ഉം എന്താണ് വ്ലോഗറാണോ ചോദിച്ചു ഞങ്ങള് പർഞ് ഞങ്ങള് വ്ലോഗർ ഒന്നല്ല പക്ഷേ ഞങ്ങള് അന ജസ്റ്റ് ഒരു ഫോട്ടോടുക്കാൻ വന്നത അത്രെഉള്ളൂ അല്ലാതെ വ്ലോഗറായിട്ടൊന്നും എല്ലാന്നൊക്കെ പറഞ് അവര് നല്ല ഡാൻസും തൊക്കെ കളിച്ച് നല്ല നല്ലോണം കളിച്ചൊക്കെ അവര് വീഡിയോസ് സുഖായിട്ടൊക്കെ എടുക്കുംന്ന ആ ചെറിയ പിള്ളോര ഒരു പ്ലസ് ടുലൊക്കെ പഠിക്കുന്ന ആ ഒരു ഇതിലള്ളവലാണെന്ന തോന്നണത്
ഉം
രസണ് കല്യാണം കഴിഞ്ഞന്റെ മുന്നട്ടേയിലൊക്കെ പോയിനിയോ
ആ സ്കൂൾന്നൊക്കെ ഒരുപാട് ടൂർ പോയിട്ടുണ്ട് അതാപ്പോ ഇവിടുത്തെ പേരൻറ്സ് പറയും ആ ഇജ് കല്യാണം കഴിഞ്ഞാലാണ് എല്ലാരും പോക്ക് ഇജയ്ന്റെ മുമ്പന്നെ എല്ലോടത്തും പോയിലെ ആ ഒരു ഇതാന്ന് പറയും
ആ ഇന്റെമ്മക്കെ ഇന്നെങ്ങട്ടും വിടൂലെനി സ്കൂള പഠിക്കണ കാലത്ത് മ്മ പറിം കല്യാണം കഴിച്ചിട്ട് ഭർത്താവും കൊണ്ടയിക്കോളും അങ്ങനെണ് പറയാ ആ ങ്ങട്ടും വിടൂലാര്ന്നു
ഹസ്ബൻഡ് കൊണ്ടയി എവിടക്കെങ്കിലൊക്കെ പോയിനോ
ആ ഞങ്ങൾതേപോലെ തന്നെ ഞങ്ങള് അങ്ങനെ വല്ലാംങ്ങട്ട് ദൂരത്തേക്കൊന്നും പോണ ആളല്ല അങ്ങനെ ഇഷ്ടല്ല കൂടുതലായിട്ടൊന്നും അങ്ങനെ പോണതന്നും ഇഷ്ല്ല പിന്നെ ന്റെ ഫമി ന്റെ കുടുംബക്കാര്ന്ന് പറഞ്ഞ ന്റെ വീട്ട് - ട്ടാര് അങ്ങനെ ഇടക്കിടക്ക്ങ്ങനെ ഓരോ സ്ഥലങ്ങളില് ങ്ങനെപോവും അപ്പം ഓര് ന്നേ വിളിക്കും
പോവൂലെ
ആഹ് അപ്പൊ അവരിങ്ങനെ ന്നെങ്ങനെ വിളിക്കും വിളിക്കുമ്പ പിന്നെ ഞാനാങ്ങട്ട് പോവും അപ്പ നല്ല രസ എല്ലാരും കൂടി ന്ക്ക് എല്ലാരും കൂടി ഇണ്ടാണ ഇഷ്ടം ഒറ്റക്ക് പോവുണേകാട്ടീലും
ഹസ്ബന്ഡ് ഫ്രണ്ട്സ് വൈഫ് അങ്ങനെ പോയിട്ടോന്നൂല്യ
ഇല്ല അങ്ങനെ പോയിട്ടില്ല ഇഞ്പ്പം ഒരാള് ഗൾഫ്ന്ന് വരാണ്ട് ആള് വന്നിട്ട് പോണം ന്ന് പറയണ്ട് എന്താന്നറിയില്ല ചെലപ്പനി ഈ പറച്ചിലേ ണ്ടാവുള്ളൂ വന്ന് കഴിഞ്ഞാൽ ചെൽപ്പോ ത് കാല് മാറും അതാണ് ന്നാ ശരി ട്ടോ ഞാൻ വിളിക്കട്ടോ ങ്ങളെ
ആ ഓക്കെ